അലോ
ആ
ആഹ എന്തൊക്കെ വർത്താനം
എന്തല്ല വർത്താനം
ചോറയ്ക്കല് കയ്ഞ്ഞോ
ല്ലേ നോൽമ്പാണ്
നോമ്പ്ണ്ടില്ലേ ഇൻക്കും നോമ്പന്നെ ഇനിടെ താ നോമ്പിന് സ്പെഷ്യലൊക്കെ
എന്താന്നാറിയില്ല ഉം അല്ലെ ഞാൻ എൻന്റെ വീട്ടിലാണ് ന്നല വന്ന്
ഞമക്ക് മദ്രസലീവിന് വന്ന്
ഉം ഉം അവ എവിടെ എത്തിയായ പിന്നെ നമ്മള എത്തല്ലല്ലോ
ആഹ അവിടെ എത്തിയ പിന്നെ നമ്മളട്ത്തല്ല നമ്മക്ക് ഫ്രീയല്ലേ നോമ്പ്ന്ന് നോറ്റ്ന്ന് തിന്നാനും കുടിക്കാനും കൂടി നീക്കണ്ടല്ലോ ഇന്ന് നമ്മക്ക് മോന്ത്യാവോളം ഇതന്നെ പണിില്ലേ ബാങ്കോട്കോളം
ആഹ അതന്നെപ്പങ്ങനെ ഒയ് വ് ണ്ടായത് അല്ലേ പണി ഇതൊക്കെ ആയാണ്ട്
ഞങ്ങൾക്ക് ന്ന്ഞ്ഞ് നോമ്പർക്കാള പണിക്ക്ള്ളെ ണ്ട് ആരംഭിക്കണിണ്ട്
ഏഹ
മ്മ വിളിക്ക്ണൊകണ്ട്
ആഹ
ഞങ്ങള് ന്ന് എല്ലാരും വിരുന്നത്ക്ക ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾുണ്ടാ മൂന്നാള് വിരുന്നത്ക്കാ അവരെ കുട്ടികളും ഉണ്ട് ഞങ്ങള്ടെ ര ആങ്ങളാരും ണ്ട് ഇപ്പി ഇമ്മിുണ്ട്
ആഹ
അങ്ങനക്ക് എത്ര കുട്ടിയാ
ഇച് നാലെണ്ണം
നാല് കുട്ട്യേള് ലെ ഇക്ക് മൂന്നാള് എത്ര വയസാ
വലുത് പതിനാല് ഒമ്പാം ക്ലാസ്സിലാണ്
ന്റെ മൂതേന് എട്ടാം ക്ലാസ്സിൽ പതിമൂന്ന് വയസ്സ്
ആഹ
ആ എത് നാല് കുട്ട്യേളല്ലല്ലേ പിന്നെ എന്താ ചെറിയ കുട്ടിണ്ടോ
ആഹ ചെറുതൊന്നര പിന്നെ നാല് വയസ്സ് പിന്നെ ഒന്ന് നാലാം ക്ലാസ്സിലാണ് ഒമ്പേയ്സ്
ആഹ ശരി അങ്ങനെല്ലേ
ഉം
വീട്ടില്
ആഹ
പിന്നെ ആരാള്ളത്
ഇവിടെ രണ്ടാങ്ങളാരും ഞാനും ഇമ്മി ഇപ്പി അ വല്യ ആങ്ങളന്റെ നിക്കാഹ് കയിഞ്ഞ്ക്ക്ണ്
ആഹ
ഓ കറുപ്പിലാണ് അത് തന്നെ വണ്ടൂര് കഴിഞ്ഞിട്ട്
നിങ്ങളടത്തെ കല്യാണൊക്കെ എങ്ങനെ മുട്ട്ടായ കൊട്ക്കലൊക്കെ കഴിഞ്ഞോ
ആഹ
എങ്ങനെ ണ്ടായിരുന്നു പരിപാടിയൊക്കെ ഇപ്പത്തെ രീതിയിലായിരുന്നോ മിട്ടായി തക്കേ ആാമ്പറൊക്കായിട്ട് കൊണ്ടയി കൊടുതീന്നോ?
ഉം ക്കെമ്മളെന്നെ സെറ്റ് ആക്കി
ഇങ്ങളന്നെ സെറ്റാക്കൂല്ലേ? അയ്ന്റെ ജോലി അറിയോ?
ത
ങ്ങളെ ഭർത്താവോ
ആഹ് അങ്ങനെ ഫസ്റ്റ് പരീക്ഷതേഞ്ഞി ഓന്റെ തിന് ത്
ഫസ്റ്റ്ത്ത പരീക്ഷണാ?
ഉം
അഹ് ശരി എത്രാ സൈസ്ണ്ടാരുന്നു വല്യ പരിപാഡ്യോക്കേര്ന്നു?
ആയ് അമ്മളേനി ഓന് ഗൾഫിലാണ്. ഓന് പത്തീസത്തെ ലീവിന് അങ്ങനെ വരാം പർ ന്ന് അങ്ങനെ വന്നാണ്. അപ്പൊ അയിന്റെ മുന്നേ ഞങ്ങള് കണ്ടച്ചീഞ്ഞി. പെണ്ണിനൊക്കെ ഉം ഓൻ വന്ന് ഓന് നാലീസം നിന്ന്ട്ടൊള്ളൂ നിക്കാഹയ്ഞ്. അപ്പൊ നിക്കാവും മുഠായൊട്ക്കലൊ ക്കെ ഞങ്ങളൊപ്പണ്ട ആക്കി.
ആഹ് ഒപ്പായിരുന്നു ലേ. വല്യ പരിപാട്യൊക്കെക്കാരലേ
ആഹ് ഓല വ്ടെ കല്യാണയിങ്ങാണ്ട ഇണ്ടാക്ക്യേ. ഞമ്മക്ക് ക്കായിനി. അപ്പ ഞീ ആറു മാസം കഴിഞ്ഞ് ട്ടോൻ വന്നിട്ടാണ് ഇവടെ കല്യാണം.
കയ്യുലേ. ഇപ്പത്തെ കല്യാണ പോലൊക്കെ സ്വ സ്വർണ്ണൊക്കണ്ടാൺല്ലോ ഇപ്പൊ സ്വർണ്ണൊന്നും മേടിക്കാ ക്കിന്നില്ലല്ലോ.
ഉം സ്വർണ്ണാ എന്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒള്ളേനി ഓളെര്ത് ഇ ഞി ഞമ്മള കല്യാണത്തിന്റെ അന്ന് ഇണ്ടാക്ക എന്താ അറീല്ല.
അറീല്ല ലേ.
ഞമ്മളയ്ന്ന് സ്വർണൊന്നും
സ്വർണത്തിന് പറയാന് ഇപ്പം സ്വർണം പറിണ്ല്ലലൊ ലൊ. പറ്യാഞ്ഞാല് കിട്ടാനും പാഗല്ല പെൺകുട്ടിയേളെ കെട്ടി കെട്ടിക്കാൻ പറ്റണ്ടെ മക്ക് പെൺകുട്ടിയേളെ വേണങ്കിൽ പണ്ടല്ലാണ്ടാ കൊണ്ടോവ അ അന്നെ പറ്റൊള്ളൂ.
ആഹ്
എന്താ ലക്ഷങ്ങള് വെലമതിച്ചിട്ട് ഒരു പവന് അഞ്ചു പവൻ പോലും എടുക്കാൻന്ന് സാധിക്ക് ണ്ല്ലാര്ക്കേ
ഉം
പിന്നെന്താ?
പിന്ന
ഇഞ് എന്നക്ക കല്യാണം വെച്ച്ക്കണ്?
കല്യാ മ്ആറുമാസം. ഓന് അപ്പളാണ് ശരിക്കില്ല ലീവ് ഇണ്ടാവാ. ഞങ്ങളിങ്ങനെ പെണ്ണ് കണ്ടോണ്ട് ഓനെ അവടെ മെക്കാനിക് എന്ചിനീയറിങ്ങായിട്ട്
ആ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ലെ
ഉം ഇന്റർവ്യൂലങ്ങനെ കിട്ടിപ്പോയതാണ്
ആ ഇന്റർവ്യൂല് കിട്ടിട്ട്ല്ലേ അല്ല പാട്ടും തൊക്കെണ്ടായിര്ന്നൊ ങ്ങളെ കല്യാണത്തിന് ഇപ്പത്തെ കല്യാണങ്ങള്ന്ന് പർഞ അങ്ങനല്ലേ
ആഹ് ആ അവടെണ്ടേയ്നി ഞമ്മള്ത് ഞാൻ പർഞ്ഞില്ലേ ഞമ്മളത് കയ്ഞ്ട്ട്ല്ലല്ലോ
ആഹ് നമ്മളെ കെട്ടി അവ്ട്ത്തെ കല്യാണപ്പൊ കയ്ഞ്ഞു ല്ലെ ഇനി ങ്ങള് കൂട്ടിക്കൊണ്ടോരല്ലേ ചെയ്യ്ണത് ന്ന്ട്ട് ന്ന്ട്ട് അവടെ ഇവടെ വെച്ച്ട്ട് അവരുടേം കൂടെ ഭക്ഷണത്തിന്ന് നമ്മളിതിക് വിളി ഇപ്പത്തെ കല്യാണ
ആ ആ അങ്ങൻത്തെന്നെ
ആ ങ്ങളോട്ന്ന് നാലുസ്ത്തെ കല്യാണക്കെണ്ടാവോ മഞ്ഞ കല്യാണം മര്
ഉം ഏ ഏ അ അത് അങ് അങ്ങനെ ഉ ച്ചാൽ നമ്മൾ ആൾക്കാർക്ക് അങ്ങനത്തെന്നും ഇഷ്ടല്ല അതൊണ്ട്
ആ അതൊന്ന ഇണ്ടാക്ക
ഇത്ണ്ടാവും ബ്രൈറ്റൂബി ത് അങ്ങനത്തെ ഇണ്ടാവും ന്നല്ലാതെ
ബ്രൈറ്റ്ബി സേവ് ത ടൈറ്റ് മിഠായി കൊടുക്ക ക്കല് തുടങ്ങയിട്ട് അങ്ങോട്ട് കല്യാണങ്ങളുടെ ആഘോഷം അല്ലേ
ഉം
എ
എൻറെ നാത്തുവിന്റെ കുട്ടീന്റെ കല്യാണം കഴിന്നീൻ കഴിഞ്ഞ വർഷത്തിൽ അവിടെഅധോക്കെ ഉണ്ടയിനു മഞ്ഞ കല്യാണം തും മൈലാഞ്ചി
അതൊക്കെ ഉണ്ടായിന്ന്ല്ലേ ഞങ്ങളോഡിം ഉണ്ടായിരുന്നു നങ്ങളെ മൂത്തമ്മടെ മോന്റെ കല്യാണം ഡോക്ടറണ് കല്യാണത്തിന് വല്ല ചായക്കട ഉണ്ടാക മഞ്ഞ കല്യാണം പട്ട് ട്ട് സാരി ഇട്ടിട്ടുള്ള കല്യാണം ഫ്ലവേഴ്സിന്റെ ഫ്ലോറലന്റെ അ അങ് പെൺകുട്ടിയല്ല ആൺകുട്ടി ത്ര പിന്നെ എന്താ പാട്ടു ഇതു പിന്നെ മഞ്ഞില് കളിക്കാ വെള്ളം സോപ്പും പതയില് കളിക്കാ പാട ഇനി ഇല്ലാത്ത പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കല്യാണത്തിന്
ആ
എന്താദുർത്ത്ന്ന് പറഞ്ഞാ അതൊക്കെ ദൂർത്തടി അവരെ കല്യാണത്തിന്റെ സൈസ് എന്തൊക്ക ച്ചിട്ട് നമ്മള് കയറി ചെല്ലുനോട്തന്നെ ഒരു പത്ത് തരം ജ്യൂസ് പത്ത്തരം ജ്യൂസ് പോര ഇപ്പറത്ത് എന്താ സംഭവം പറയാറബ്ബേ ണ്ട് ഏ സൂപ്പുകൾ വക്കൂല ചിക്കൻ സൂപ്പ് പ്പ് മട്ടൺ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമ്മള് ചിക്കൻ ഉരുളങ്കങ്ങ് പൊരിച്ചിട്ടുള്ള കയ് നമ്മൾ കേറി ചെല്ലുമ്പോ തന്നെ അവിടെ വയർ നരന്നോളും ആ ത്ര ഐറ്റംസ് ഇന്നി ഉള്ളിക്ക് പോയാൽ പിന്നെ ചോറക്കലെർ ചോറിന് പിന്നെ ബ്രോസ്റ്റഡും മന്തിയും അങ്ങനെ ങനെള്ള ഐറ്റംസ് ചോറ് രണ്ട് മുന്നണം പിന്നെ അവിടുന്ന് അപ്പറംചോറ ചെന്നാൽ ഇനി ഇല്ലാത്ത മുതലൊന്നുമില്ല ഒരു പതിനഞ്ച് ഐറ്റംസ് ഉണ്ടാവും
ഉം
അയിന്റെ ഉള്ളില് കല്യാണം ഞാൻ അങ്ങനെരു കല്യാണം എന്റെ ജീവിതത്തിൽ കൂടിട്ടില്ലെട്ടോ ആദ്യായിട്ട് കാണ അവരോടെ ഒരാഴ്ചയുടെ കല് കല്യാണം പിന്നെ നമ്മക്കില്ലേ അവ മുറ്റത്ത് തന്നെ ഒരു ചായ കടക്കാരൻ എന്നിട്ട് അഹ് മേ ഹോർലിക്സും തൂകി ക്കിട്ടക ൽ ബൂസ്റ്റ് ഓർലിസ് വേണ്ടൽക് ഓർലിസ് ബൂസ്റ്റ് വേണ്ടോൽ ക്കു ബൂസ്റ്റ് പാൽചായ വണ്ടർക്ക് പാൽചായ ഇത്ങ്ങനെ അടിക്ക നമ്മള് ഹോട്ടലേ പോയൽ അടിക്കൂലേ എന്താ വേണ്ടത് പറഞ്ഞ ഇങ്ങനെ കൊടുക്കും ക്ക
ഉം
അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നു എന്തലും വല്ല പത്ത് കുട്ടി കുട്ടികളെ കെട്ടിച്ച അതിന്റെ കൂലി കിട്ടു
അതന്നെ
അത്ര പൈസ ചെലവാക്കിയിട്ട്
ഉം എന്ധോക്കെ പടച്ചോൻ റ്റെ
പാവ പെട്ടവരൊക്കെ ഇതിലൊക്കെ പെടുന്നേ റിയ ഉള്ളോർ കാട്ട്ക്ണ കണ്ടിട്ടില്ലാത്തോർക്കും